ഹലോ അത് എന്താറിയില്ല കട്ടായി പോയി.
ആണോ ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക്ണ്ട്. എന്തേന്ന് ഇപ്പെന്നെ നോക്കിയത്. ആഹ് അങ്ങനെ അത് സമയമായിട്ടാണോ.
അതെ അതെ
ആഹ് സമയം ആയി കട്ടായതാവും ചെലുപ്പം ഇനാ അങ്ങനെ ആവും.
അതായിരിക്കും. നിങ്ങള് എങ്ങനെ അച്ചാർ ഒക്കെ ഇടാറുണ്ടോ.
ഏഹ് അച്ചാറ് ഇപ്പൊ ഈ പ്രാവശ്യത്തെ അച്ചാറിടല് മാങ്ങ ഇപ്പൊരു എല്ലാ പ്രാവശ്യത്തിലോറെ ഒരുപാട് കിട്ടിയിട്ട്ണ്ട് മാങ്ങ.
ആഹ് അതെ അതെഇപ്പ ഈ പ്രാവശ്യം എല്ലായിടത്തും നല്ല മാങ്ങ കിട്ടിയിട്ട്ട്ട് വ് ഇവ്ടെ മാങ്ങ കൊറവാ ട്ടൊ ഇവടെ മൂച്ചിൻ ചെറിയ മൂച്ചികളാണ് ഒരു രണ്ട് മൂന്നെണ്ണം ഇണ്ട് പക്ഷെ. പ്പ അത്‌മ്മല് മാങ്ങ ഫസ്റ്റിലാ ഏഹ് കഴിഞ്ഞ വർഷോ അയ്‌ന് മുമ്പത്തെ വർഷോ ഒന്നോ ര ണ്ടോ മാങ്ങയൊക്കെ ഇണ്ടായിട്ടൊള്ളൂ.
ആണ്
ആഹ് ഇപ്രാവശ്യം കൊറച്ചധികം മാങ്ങ ഇണ്ടായിറ്റ്ണ്ട് ന്നാലും നമ്മക്ക്. കൂടുതല് അച്ചാറിടാന് അത്രയ്ക്ക്ള്ള മാങ്ങൊന്നും ഇണ്ടായിട്ടില്ല.
ഏഹ് ഇവ്ടെ
ഇന്നാലും ഞങ്ങളൊരു അഞ്ചാറ് മാങ്ങക്കെ അറ്ത്ത് ഞങ്ങള് അച്ചാറിട്ട് പിന്നെ ഇവ്ടെ അട്ത്ത വീട്ട്ന്നും അത്പോലെ തന്നെ മ്മന്റെ വീട്ട്ല് നല്ല മാങ്ങണ്ട്. ഓഹ് ഇഷ്ടം പോലെ. നല്ല ഒരു മൂന്നാല് മൂച്ചിയ്ണ്ട് പക്ഷെ അതിമ്മെല് എല്ലത്തിമ്മലും നല്ല മാങ്ങ ഇണ്ടായ്രുന്നു ഇപ്രാവശ്യം.
അഹ് ആഹ് ആഹ് നമ്മ്ക്ക് ഇപ്രാവശ്യം. ഉം അപ്പ ഇങ്ങള് ഒരേ ഇങ്ങള് പോപ്പിച്ചിട്ടൊന്നുല്ലാ മാങ്ങ പഴ്പ്പിച്ചാൻ വെച്ചീലാ
ആഹ് പഴിപ്പിച്ചിട്ട്ണ്ടായിരുന്നു. അത് പിന്നെ നാടൻമാങ്ങ ആണ്‌ ഉമ്മാന്റെ വീട്ട്ല്ള്ളത് കോമാങ്ങേം നാടൻ മാങ്ങ്യാണ് അത് പിന്നെ പഴുത്ത് വീഴ്ണത് അങ്ങനെ ആക്കും നല്ല ഇഷ്ടം പോലെ പ്പൊ നല്ലെഹ് നല്ല മാങ്ങ ഇണ്ടായിരുന്നു അപ്പൊ കൊറേ ഞങ്ങള് പച്ചയ്ക്ക് അറ്ത്തിട്ട് കൊണ്ടൊന്നും ചെയ്തു. ഇപ്രാവശ്യം പിന്നെ എല്ലായിടത്തും നല്ല മാങ്ങ ഇണ്ടായിട്ട്ണ്ടല്ലോ.
എന്റാ അത് ശരിയാണ് പൊതുവെ എല്ലോട്ത്തും എല്ലാ പ്രാവശ്യവും ഇല്ലേറെ പ്രാവശ്യം കിട്ടിക്ക്ണ്ന്നാ
അതെ എവ്ടെ എവ്ടെ മൂച്ചിയിണ്ടോ അത് മ്മലൊ ക്കെ നെറയ്യെ മാങ്ങ ഞാൻ പറയും നമ്മളെ മൂച്ചിമ്മെ മാത്രേ ഒള്ളു എണ്ണി യാ തീരുന്ന മാങ്ങ ബാക്കിയുള്ളവര്ടെ ഒക്കെ കാണുമ്പൊ നമ്മക്ക് കൊതിയാകും
ശരിയാണ് അത് അമ്മള് തിന്നിനേലെ കാണുമ്പൊ അമ്മക്കൊരിഷ്
ആഹ് അതെ അതെ ആഹ് നമ്മള് ബസ്സിലൊക്കെ പോവുന്ന സമയത്ത് എത്ര ചെറിയ മാവാണെങ്കിലും അത് മ്മെള്ള മാങ്ങ ക ണ്ട നമ്മളെ അത്ഭുതപ്പെട്ട് പോകും ഞാൻ പറയും നമ്മളോടെ മൂന്നെണ്ണം ഇണ്ട് അത്മ്മെ ആകെ എണ്ണിയാ തീര്ന്ന മാങ്ങയാണ് ഇള്ളത്
ഉം അതെങ്ങനെ ഈ വല്ല്യെ മൂച്ചിയാണോ നിങ്ങളീ ഈ ബെഡ്ഡ് ചെയ്ത് വാങ്ങിവെച്ച മൂച്ചിയാണോ
ഇത് വെല്ല്യെ മൂച്ചിയല്ല ബെഡ്ഡ് ആണ്ന്നാ തോന്ന്ന്നത് ന്നാല് വെല്യെ വലിപ്പൊന്നുല്ല
ഉം
അങ്ങനാ
ബെഡ്ഡ് ആഹ് ബെഡ് ചെയ്ത് വെക്ക്ണ അധികം ആവുമ്പൊ ചെറ്യേതാവുമ്മെ തന്നെ അതിമ്മെ ഒരുപാട് മാങ്ങ ഇണ്ടാവല്ലോ
അതെ അതെ
ഇപ്പയ്ന് അധിക വീട്ട്ലും അങ്ങനേണ് വല്യ മാവൊന്നും
അതെ ഇപ്പൊ മാങ്ങയാണെങ്കിലും അതെ റംബുട്ടാനൊക്കെ ആണെങ്കിലും ഒക്കെ എത്ര ചെറുതാണെങ്കിലും നല്ലം കായേള് ഇണ്ടാവും
അതാണ് അയ്ന് നല്ലം വെലകൊട്ത്ത് അമ്മള് ആ തൈകള് വാങ്ങും വേണം
ആഹ് അതെ അതെ ചെറിയൊരു തൈക്കെന്നെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒക്കെ വെര്ന്ന്ണ്ട്
ഉം ഉം. എല്ലാ എല്ലാ തൈകളും അങ്ങനെ കിട്ട്ണ്ട്. തെങ്ങ് വരേ കിട്ട്ണ് ഇണ്ടല്ലോ.
അയ് അതെ അതെ ആഹ് ഓഹ് പറയാണ്ടോ അപ്പൊ അടുത്തരു കൃഷിന്റെ ഒരു ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. വേക്കരല്ലെ ടീമാണ്.
ആഹ്.
ആഹ്. അവര് വന്നിട്ട് അവര് പറയാ. അവര് ഇത് കുഴിച്ചിട്ട് തരും അതിന് അമ്മയും കാര്യങ്ങളൊക്കെ മാസ മാസം വന്നിട്ട് അവരയ്ന്റെ എല്ലാ കാര്യങ്ങളും അവരന്നെ ചെയ്തു തെരും. ഇപ്പൊ നമ്മള് തെങ്ങ്, അല്ലെങ്കിൽ റബുട്ടാന്, പല ഐറ്റംസ് - - പ്ലാവ്, പല ഐറ്റംസ് റംബുട്ടാന്, എല്ലാ ഐറ്റംസും ഉണ്ട് അവരുടുത്ത്.
ഉം' ഇന്നിട്ട് അവൻ.
എന്നാ അവര് പറയാ. അവരെന്നെ അത് കുഴി വെച്ച് തരും. പിന്നെ അത് വളമ്മെടുന്ന സീസ ണാവുന്ന സമയത്ത് അവരന്നെ വന്ന് എല്ലാം ചെയ്തു തരും.
ഷന്നിട്ട് നിങ്ങള് വാങ്ങിയോ.
ആഹ്. ഇല്ല ഇല്ല വാങ്ങീ ട്ടില്ല. ഭയങ്കര റൈറ്റാന്ന തോന്നുന്നെ. കാര്ണം ഇവരെന്നെ എല്ലാം ചെയ്യുന്നുന്നത് കൊണ്ടായിരിക്കും പ്പെ നമുക്ക് വിശ്വസിക്കാനും പറ്റ് നമ്മെളെ ഈ ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് അവര് പിന്നെ വന്നില്ല. റട്ട് നമ്മ അവരെ എവിട്ന്ന്ട്ടാ തെരഞ്ഞു പോവാ. നമുക്ക് അറിയില്ലല്ലോ അവര് പറയുന്നത് സത്യായിക്കന്നൊന്നു ഇല്ല. അവര് വാങ്ങിക്കാൻ വേണ്ടീട്ട് പലതും പറയൂലേ.
അത് ശെരിയാണ്. നമ്മളിപ്പം അങ്ങൻത്തെ ഈ കൃഷിന്റെതൊക്കെ നമ്മളെ നാട്ടിത്തന്നെ ഇഷ്ടം പോലെ ഇണ്ടല്ലോ. പല
ആ അതെ. അതെ. നമ്മളെ അടുത്തോക്കാണെങ്കിൽ നമ്മളെ അറിയുന്ന ആൾക്കാര് അല്ലെങ്കിൽ നമ്മളെ ഈ ഏര്യേയില്ള്ള ആൾക്ക ക്കാരൊക്കേണങ്കി പിന്നെ നമുക്ക് നോക്കാം.
ആഹ്.
ഊം. അവരെടുത്ത് ഭയങ്കര റെയ്റ്റ്. അതെ അതെ എത്രോ ലോങ്ങാണ്. വേങ്ങരള്ള ടീമാണ്. അപ്പൊ പിന്നെ നമ്മള് വേണ്ടാറ്‌ഞ്ഞ്.
ആഹ്. നമ്മളറിയാത്തതകുമ്പോ പിന്നെ നമ്മക്ക്.
അതെ അതെ. നമ്മള് ആ എങ്ങനെ വിശ്വസിക്ക എത്രേങ്ക്യ. എന് ഹ് ആയിരത്തി സംതിങ് ഒക്കെയാണ് ഒരു. ദൈനം ദിനൊക്കെ വരുന്നത്. ആ പിന്നെത് ആ അതെ അതെ. പിന്നെ അവര് കുഴിച്ചിടുമ്പോ അതിനനുസരിചൊരു എമൗണ്ട് അവര്ക്ക് ഇണ്ടാവൂല്ലേ?
അതെല്ലാം കൂടെ കൂട്ടിട്ട് വന് പായ്തതല്ലേ?
ആഹ് അതെ അതെ.
ഉം.
പിന്നെ അഡ്വാൻസ് ആയിട്ട് അവര് അയിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തെയ്നൊക്കെ വാങ്ങിച്ചാലല്ലേ പിന്നെ നമ്മള്? പി പിന്നെ അവര് തിരിശിച്ച് വന്നില്ലന്ന് പ് ണ്ടെങ്കി നമ്മുള് പെട്ടു പോയില്ലേ?
ആ അതെ.
അതെ. അപ്പൊ പിന്നെ വറണ്ടാര്ന്നു അതെ അതെ ആ യോ. ഒരു തൈ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് റൂപക്കെ നമുക്ക് വെര്ന്നുള്ളൂ.
ആ ചെല ഞങ്ങളവിടെ ചെലോട്ത്ത് അഞ്ഞൂറൊന്നുല്ല മുന്നൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടണണ്ട്.
മുന്നൂറ്റി സംതിങ്ങിന് ആ ഈ ചക്ക ചക്കന്റെ മരം ഇതുണ്ടല്ലോ പ്ലാവ് പ്ലാവ് ആ് പ്ലാവ് ഇട്ടുണ്ട് ഞങ്ങളൊന്ന് വാങ്ങിട്ട്ണ്ട്‌ പക്ഷേ ഞങ്ങക്കയില് വല്ല്യ ഇതെന്താ ഈ നെര്ന്ന സ്ഥലൊന്ന്വല്ല നമ്മളവ്‌ടെ റബ്ബറിന്റതൊക്കെ ദള്ളായിട്ട് അങ്ങന് ത്തെ സ്ഥലങ്ങളുണ്ടായല്ല കുത്തനക്കെള്ളം മാതിരിയാണല്ല അതാകുമ്പോ കുല്‌ കുയിച്ചിട്ടത് ന്നെന്നുള്ളൂ പക്ഷെ അത് ഇണ്ടായിട്ടുണ്ട് പക്ഷെ മര് അ ഊം അയ്‌മത്ണ്ടായിട്ടില്ല ചക്കണ്ടായിട്ടില്ല മരം പൊടിച്ച എതാണ്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് ഇണ്ടായിരില്ല ഊം പിന്നെ ആ നല്ല വലുതല്ല ഇപ്പ ചെറിയൊര് ഇതായിട്ടുണ്ട്
അതെ അതെ അതെ ആ ആഹ് ബഡിങ് ആവുമ്പോ പിന്നെ നല്ല വലുപ്പം വരൂല ചെറിയ തൈകളായിരിക്കും അതെ അത് പിന്നെ ആ ഹ് ഇങ്ങനെ ആ ആ അതെതെ നല്ല പടർന്നിട്ട് പിടിക്കും ന്നാലോ നല്ല ഹൈറ്റിൽ പോവൂല്‌ ഇല്ലാ
ഇല്ലെയ്നു കൊറ്ച്ച് സ്ഥലുള്ള ആൾക്കാർക്കൊക്കെപ്പൊ അവർക്കേ പറ്റു ഉം
എണേ
ഉം ശെരിയ അങ്ങനെ അങ്ങനെ വാങ്ങി വെച്ച രു പക്ഷെ ഞങ്ങള്ടെയും അത് ഇണ്ടായിട്ടില്ലാന്ന് പറയും
അതെ അതെ അവിടെ ഇങ്ങനെ ചക്കേം മാങ്ങേയൊക്കെണ്ടോ വീട്ടില്
ആ വീട്ടില് തറവാട്ടിലിണ്ട് നമ്മളിവിടെ കൊറച്ച് തറവാട്ടിന് തായെന്നായിട്ട് വല്ല്യ കൊറ്ച്ച് അഞ്ച് സെന്റ് സ്ഥലൊട്ത്തു തോനം സ്ഥലൊല്ല അപ്പ അയില് വീടന്നെ ഇട്ടു വീടും കെണറും ഒക്കെ കൂടായിട്ടന്നെ പിന്നെ ആഹ് തറവാട്ടിൽ മകൾ മുകൾ തന്നെയാണ് അവിടെണ്ട്‌
ആഹ് ആഹ് തറവാടും ആ ഏ മൂത്തേശ്ശിന്റെ വീടൊക്കെ അടുത്താണോ
മൂതെച്ഛൻ്റെ വീട്ടക്ക് കുറച്ചാണ്ട് പോണം കൊറ്ച്ചറ്ഞാല് അത് നട്ന്ന്‌ ഒരു അഞ്ചു മിനിറ്റ് നടക്കനുള്ള ഇ ഇതുള്ളൂ തറവാട് ഞങ്ങടെ തൊട്ടടു ത്തെന്നെണ് ഞങ്ങള് താഴേമുകളിലായിട്ടാണ് തറവാട് ഉം
തറ ഉമ്മീം ഉപ്പിയൊക്കെ ഉണ്ടോ
ആ ഉമ്മ ഉപ്പ ഒരു നാത്തൂനുണ്ട് വീട്ടില് ഒരു മൂന്നാലാണ് വീട്ടില്
ആണോ നാത്തൂൻ ഡിവോഴ്സാ അതോ കല്യാണം കഴിയാത്തതാണോ
ആഹ് ഡിവോഴ്സാ
ആണോ മക്കള ഇണ്ടോ നാതൂൻക്ക്
ഒരു മോളുണ്ട് ആ മോള് പഠിക്ക്യ ആ പഠിക്കൻ മോള് പ്ലസ് ടു ന് പഠിക്ക്യ
ഏഹ്
ഉം അങ്ങനക്ക പോവ്ണ്ട് ആഹ് പിന്നെ വേറെ എന്തൊക്കെയണ എന്നിട്ട്
വേറെന്താ നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്ന അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടിം തന്നെ ഏ ചക്ക മാങ്ങൊക്കെ കിട്ടാറുണ്ട് ഇന്നലെ കൂടെ ചക്ക കൂട്ടാനുണ്ടായിരുന്നു ഇന്നേരം ചക്കയും ചിക്കനും കൂടെ നമ്മള് ബീഫും പൂളീം വെ ന്നത് പോലെ ആയിരുന്നു നൈറ്റില് ആതെ അതെ അതെ നമ്മള് ചക്ക വേവിച്ചിട്ട്
ആഹ്
ക്കനെ ഒന്നണ്ട് വേവിച്ചതിനേഷം അത്ക്കിട്ടൊടുക്കും ചക്ക ഇന്നിട്ട് രണ്ടും കൂടെ ആഹ് ഒന്നിച്ച് വേവിച്ചിട്ട് മിക്സാക്കീന്റേഷം പിന്നെ നമ്മള ചെറിയ ഉള്ളി അരിഞ്ഞിട്ട്
തൂപിക്കാ
ആഹ് തൂമ്പിക്കാം നമ്മള് ബീഫും പൂളെ ഇണ്ട
ആഹ് അത് ആഹ് ബീഫും പൂളെ നമ്മള് ആണ് അത് ഇണ്ടാക്ക്യോ ട്ടില്ല്യട്ടൊ ന്ന അങ്ങനെ
ചിക്കനും പൂളിം അങ്ങനെ ഇണ്ടാക്കും ബീഫും പൂളയൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അയ് ബീഫും ചിക്കനും ആഹ് ബീഫും ചിക്കനും
ആഹ് ചക്കിം ബീഫും ചക്കിം ചിക്കനും നമ്മൾ ഇണ്ടാക്ക്യോട്ടില്ല ട്ടോ ആണ്ലേ പക്ഷെ ചക്ക ചക്ക കൂട്ടാ വെക്കും അതന്നെ എല്ലാർക്കും ഇഷ്ട്ടാണ് ചക്ക പഴുത്തത് കൂട്ടാൻ വെക്കും പക്ഷെ ഇത് രണ്ടും കൂടി മിക്സാക്കി ട്ട് ഇതുവരെ വെച്ച്യോക്കിട്ടില്ല
അതെ ആഹ് പൂള ബീഫ് വെക്ക്ന്നത് പോലതേ നല്ല ടേസ്റ്റാ അതെ അതെ നമ്മളെ എടക്ക് എപ്പഴും ഇണ്ടാക്കാറ്ണ്ട്
ഇണ്ട്ലേ അങ്ങനെന്നാൽ ഒരിക്ക ഇണ്ടാക്ക്യോക്കണം
ആഹ് നമ്മക്ക് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കണതെക്കായും ഇഷ്ടം മക്കക്കൊക്കെ ഇഷ്ടം അങ്ങനെയാണ് അതെ അതെ ആഹ് നല്ല പച്ച ചക്ക വാണം പുളിയൊന്നും വെ
ആഹ് ആഹ് പുളി മധുരൊന്നില്ലാത്ത അങ്ങൻത്ത വേണ്ട്യാരുംലെ
അതെ അതെ നമ്മള് വറക്കാനൊക്ക എടുക്കൂലേ പൊരിക്കാൻ വേണ്ടീട്ട് എ ട്ക്ക്ന്ന ചക്ക ഇണ്ടാവൊലൊ നല്ല മൂക്കാത്ത ചക്ക
ആഹ്
അതുപോല്ത്തെ ചക്ക്യാണ് ഒന്നും കൂട ടേസ്റ്റ് നല്ല മൂത്ത ചക്കാവുമ്പൊ ചെലപ്പൊ ഇങ്ങനൊരു പു അതെ അതെ പുളിപ്പ് വരാൻ സാ ചക്കാവുമ്പൊ വല്യ ടേസ്റ്റിട്ടൂല ഇന്നാലും കൊ പല്ല മറ്റേതാവുമ്പൊ നല്ല ടേസ്റ്റ് മുറ്റ കഴിക്കാന് നമ്മള് ബീഫും പൂളിം കഴിക്കുന്നത് പോലെ തന്നെ
ആഹ് അത് വെക്കല്ണ്ട് ബീഫും ഏഹ് പുളിം എടക്ക് വെക്കലിണ്ട് പിന്നെ ആഹ് ഈ അങ്ങനെ വെക്കും പിന്നെ ഈ പലവക ഐറ്റംസ് കിട്ടും നമ്മളിവ്ടെ
ആഹ് ആതെ അതെ അതേ ബീഫ് പൂളെ വെക്കാൻ പറ്റ്യ അയ്റ്റംസ് അതില് നെയ്യും എല്ലൊക്കെ കൂടുതലായിട്ടുണ്ടായിട്ട്
അയിന്റെ എല്ലാം കൂടെ ഉള്ള എല്ലാം കൂടെ എത്തീട്ട്ള്ളത് അതാണ് ആഹ് ആഹ് ആഹ് അങ്ങൻ തന്നെ ഇവ്ടെ അതാണ് അധികം ഇഷ് ട്ടൊ മറ്റേത് അയിനെ കാട്ടി അറിയും ആഹ് ഇത് സപ്പ്രേറ്റായിട്ട് വാങ്ങും
അതേ ഇതിപ്പൊ നമ്മള് ബീഫ് അതിലിട്ടാലും ബീഫ് കഷ്ണാക്കി ഇട്ടാലും ബീഫ് വേഴിക്കാൻ കിട്ടൂലല്ലോ ഇങ്ങനെ ആവുമ്പൊ എന്താചാല് അത് കൊറ്ച്ച് വല്യ പീസൊക്കാവുമ്പൊ
ഉം
നമ്മക്ക് കഴിക്കാൻ കിട്ടും
കിട്ടും
അതേ ഇപ്പ രണ്ടൂസം മുന്നെ നമ്മക്ക് അങ്ങനെയാര്ന്നു
ആണ്ലേ അവ്ടെ കൂട്ടാ കൂട്ടാന്റ ഇഷ്ട്ടള്ള ആൾക്കാരാടെ കൂട്ടാനോട് ഇഷ്ട്ടള്ള ആൾക്കാരാ
എനിക്ക് ഫുഡിനോടൊക്കെ നല്ല താല്പര്യാ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പൂള, ബീഫ്
ആഹ് എന്നിം
എനിക്ക് ചോറിനെക്കായും ഇഷ്ടം അങ്ങനെയൊക്കെയാണ്
അഹ് ശരിയാണ് ചോറും ഉം ഉം പിന്നെ ഒന്നാ ഒന്നാമത്തെ സത്യംഉം ഇഷ്ടായി എനിക്കു ചക്ക കൂട്ടാനൊക്കെ ഇഷ്ടാണ് പക്ഷേ നമ്മൾ ഒറ്റക്കെ ആവുമ്പോ അതൊക്കെ ഇരുന്ന് അയിമെരുന്ന് പണിയെടുക്കുമ്പോൾേ മറ്റുള്ള പണി ഒക്കെ അവ്ടെ ട കെടക്കും അപ്പോ മടിയാണേ ആഹ് അത്
ഇരിഞ്ഞു വെക്കുന്ന സമയത്ത് കുറേ ഇരിഞ്ഞിട്ട് ഫ്രിഡ്ജില് വെക്കും
ആഹ് അങ്ങനെ ഞാനും ചെയ്യലുണ്ട്ട്ടോ ഫ്രിഡ്ജില് ഒന്നായിട്ട് ഒരു ചക്ക കിട്ടുമ്പോ അയ്ന്റെ മടലൊക്കെ കളഞ്ഞ് ആ അങ്ങനെ വെക്കും
എന്താ പിന്നെ എന്താ ചോയ്ച്ചാല് നമ്മുടെ ആവശ്യ അനുസരണം എടുത്തരിഞ്ഞാ മതിയല്ലോ
ആഹ് അത് മതി പിന്നെ അത് ഒരാഴ്ചയിലേറെ
നമ്മള് ആകെ വിളഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചൊള പറിക്കുന്ന സമയത്തണ് ഒരു ചെറിയ റിസ്ക് നമുക്ക്
പിന്നെ ഈ എല്ലാരും സ്കൂളിലൊക്കെ മദ്രസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കാണേലും കുഴപ്പല്ല ഇത് ഒന്ന് പേ. പീന്ന് പറയുമ്പളും പിന്നാലെ നടക്കുമ്പളൊന്നും തീരെ നടക്കൂല നമ്മള് ഫ്രീ ആവണില്ലല്ലോ
അതെ ആള് വേണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെെ
ആ ഇനാ പിന്നെ കൊഴപ്പല്ലാ വിചാരിച്ച് ഇഷ്ടാ ആയിക്കോട്ടെ
ആ ഓക്കെ എന്നാ
ഓക്കെ